ആഹ് ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് ഇവിടെ എന്ത് വിശേഷം
നല്ല വിശേഷം ഫുഡൊക്കെ കഴി
ആഹ് കഴിച്ചു കഴിച്ചു പിള്ളേര് കഴിച്ചിട്ട് കളിക്കുന്നു സ്പെഷ്യലൊന്നുല്ല മീൻ വർ ത്തൊണ്ട് സാമ്പാറോണ്ട് പിന്നെ ഒരു മെഴുക്കുവരട്ടിയൊണ്ട് അതേള്ളു സ്പെഷ്യൽ അളത്ത് പ്രത്യേകിച്ചൊന്നുല്ല മീൻകറിയൊണ്ട്
ആഹ്
ആഹ് പിന്നെ സ്പെഷ്യല് അമ്മ ഇന്ന് സ്പെഷ്യല് അമ്മ ഇന്ന് ഏത്തക്ക പച്ചടി വെച്ചു മോന് വല്യ ഇഷ്
ഏത്ത ഏത്ത് പച്ചടി പറഞ്ഞാ എന്താ
ഏത്തക്ക കൊണ്ട് പച്ചടി വെക്കത്തില്ലെ തൈര്
എ എന്ത് ചെയ്യ ഏത്തക്ക എന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു തരുവോ
അതോ
എങ്ങനെയാണത് ആഹ്
നമ്മൾ ഈ പഴുത്ത ഏത്തക്കെയില്ലേ
ആഹ് ആഹ്
ഹലോ ആഹ് അതുകൊണ്ടാ പച്ചടി ഉണ്ടാക്കിയത് ഇന്ന് പഴ്ത്ത എത്തക്ക കൊണ്ട പച്ചടി അതെ എനിക്കറിയത്തില്ല അമ്മയാ ഉണ്ടാക്കി കേട്ടോ അത് എനിക്കറിയത്തില്ല അമ്മയാ ഉണ്ടാക്കി കേട്ടോ അമ്മയാ അതിന്റെ ആള് ഏത്തക്ക എനിക്ക് തോന്ന് ആ പച്ചടി തൈര് ഏതക്കാ ഇച്ചിരി വെള്ളത്തിലിട്ട് കടുവക്കാ വറുത്താ എടുക്കുന്നെ നമ്മള് സാധാ പച്ചടി വെക്കത്തില്ലെ ബീറ്റ്റൂട്ട് പച്ചടി വെക്ക ബീറ്റ്റൂട്ട് നമ്മള് വേവിച്ചിട്ട് അരച്ച് പച്ചടി വെക്കത്തില്ലേ അതുപോലെ ഏത്തക്ക അരക്കത്തില്ല ആ കൊ ശകലം മധുരം കാണും അത് പിള്ളാർക്ക് വലിയ ഇഷ്ടയിരിക്കും ശകലം മധുരം ഉള്ളതെ പച്ചടി കുഞ്ഞിനെ എന്റെ മോന് വല്യ ഇഷ് ട്ടവ ബീറ്റ്റൂട്ട് പച്ചടി ഏത്തക്ക പച്ചടി പൈനാപ്പിൾ പച്ചടി ആഹ് അത് വല്യ ഇഷ്ട ആളൊന്ന് വീണേ ആഹ് അതാളൊന്ന് വീണ് തലയൊന്ന് പൊട്ടി അപ്പൊ ആളുടെ വാശിക്ക് ഇന്ന് വെച്ചതാ അംഗനവാടിയിൽ ഇയാള് കഴച്ചു അംഗനവാടിയിൽ ഇയാൾ കഴിച്ചോണ്ടിരുന്നപ്പോഴേ ക കഴിച്ചോണ്ടിരുന്നപ്പോ ഡെസ്കിന്റെ അടിവശത്ത് പടി പോലെ ഉണ്ടാവത്തില്ലേ അപ്പ കസേര ഇട്ട പിള്ളേർ അവിടെ ഇരുത്തിയേക്കുന്ന അപ്പം കഴിച്ചുകൊണ്ട് ഡെസ്കിന്റെ അടിവശത്തെ പടിയില് ചവിട്ടി എഴുന്നേറ്റത ബാക്കിലോട്ട് മറിഞ്ഞ ക സേരോടുകൂടി അങ്ങനെ തല പൊട്ടി നാല് സ്റ്റിച്ച് ആയി നല്ല മുറിവാ നാല് സ്റ്റിച്ച് ആയി ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ആള് വീട്ടിൽ തന്നെ ഉണ്ട് പ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് കൊടുക്ക കൊറച്ചെ ബ്ലഡ്‌ പോയി അപ്പോ ഏത്തക്കയോ മാതള നാരങ്ങ അങ്ങനെ വലൊക്കെ വായിച്ച് ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുവാ
ആഹ് ആഹ്
ഉം ഉം നാല് വയസേ ഉള്ളൂ ആഹ് ആള് ഫുഡ് കഴിക്കാൻ കുറ ച്ച് നിർബന്ധല്ലേ വേതന ഒക്കെ ആകുമ്പോ അപ്പൊ അയാൾക്ക് ഇഷ്പ്പെട്ടതാകുമ്പോ
ആഹ്
കഴിച്ചോള്ളുല്ലോ അതിനാ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുന്നെ
ഉണ്ടായി കൊടുത്ത ആഹ് ആഹ് ഇവിട അതേപോലെ ഇന്നലെ പിന്നെ എന്റെ മോളേ സൈക്കമെന്ന് വീണിട്ട് ആകെ മുറിയും ഒക്കെ ആയിട്ട് ഉം നന്നായിട്ട് മുറിയുണ്ട് ആ കണ് ഇങ്ങനെ ഉം തുന്നിക്കാനുള്ളതൊന്നുല്ല സ്റ്റിച്ച് ചെയ്യാനുള്ളതൊന്നുല്ല പക്ഷെ എന്നാൽ നല്ല മുറി ഒക്കെ ഉണ്ട് ചു അത് അതേപോലെ കൺതടം ജസ്റ്റ് ഒന്ന് ഇതായി കണ്ണിന് പറ്റിട്ടില്ല ഭാഗ്യത്തിന് കണ്ണിന്റ കൺതടത്തിന്റ അവിട നല്ല ആഹ് നന്നായിട്ട് നീല കളറായി പിന്നെ പിരികത്തിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു കീറലും ആഹ് അതന്നെ സൈക്കിള് ചവിട്ടീട്ട് അങ്ങനാ ആഹ് അതെ അതെ സ്കൂള് തുറക്കാനായപ്പോരോ ഇപ്പത് ഒണങ്ങീട്ട് വേണം സ്കൂള്ക്ക് പറഞ്ഞയക്കണെങ്കില് നന്നായിട്ട് മൊഖൊ പ്പിങ്ങനേ തടിച്ചിട്ടെണ്ട് വീങ്ങി തടിച്ച പോലെണ്ട് നീര് വന്നിട്ട്
വഴക്കൊണ്ടോ വേദന കൊണ്ട്
ഇല്ല ഇല്ലില്ല ഇപ്പ വേദനന്റെ ഗുളിക കൊടുത്തകാരണേ അങ്ങനെ വേദനയും കൊഴപ്പൊന്നുല്ല ക്ഷെ മുഖം കാണുമ്പൊഅവൾക്ക് ഏഹ് ഈ തല കറങ്ങകാണ്
ആഹ് കണ്ണാടി നോക്കുമ്പൊ അല്ലേ പേടികൊണ്ട്
ഉവ്വ് ആഹ് ആഹ് അങ്ങനെ അല്ലാതെ ഗുളിക കൊടുത്ത കാരണം വേദനല്ല
ഉം മുറിവ് ഇനിയിപ്പ ഒണങ്ങുമ്പൊ പാടൊക്കെ അങ്ങ് മാറുവായിരിക്കും കുഞ്ഞായത് കൊണ്ട്
ആഹ് അത് പിരികത്തുമ്മേലിള്ളതൊക്കെ പോവ്വാണാവോ ഒരു കീറലു പോലെയാണ് പിരികത്തുമ്മല്
ആഹ് അത് പോവ്വാണാവല്ലെ പാടിണ്ടാവേരിക്കോ ഹലോ ഹലോ ഹലോ
അല്ലെ കണ്ണിനും തട്ടാഞ്ഞ ഭാഗ്യമായി കുഞ്ഞു
ആഹ് കേൾക്കാനില്ലേ
ഹലോ
ആഹ് കേൾക്ക്ന്നിണ്ട്
ഹലോ
ഴെങ്കിലേ
ഹലോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ ഇങ്ങോട്ട് കേൾക്കുന്നിണ്ട് ഹലോ
ആഹ് കേ
ആഹ് അങ്ങോട്ട് കേക്ക്ന്നെണ്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കുന്നില്ലേ
ആഹ് കേക്ക്ന്നെണ്ട്
ആഹ് ആഹ്
കുഞ്ഞിനേ അടുത്ത ഹോസ്പിറ്റൽലാണോ കൊണ്ടുപോയേ
ആഹ് അടുത്ത ഹോസ്പിറ്റലന്നെ അവിടെ അടുത്ത് തന്നെയാണ്
ആണല്ലേ ആളിപ്പോ എന്താ കിടക്കുവാണോ അതോ കളി ക്കുന്നൊക്കെ ഒണ്ടൊ
ആഹ് അല്ലല്ലാ കിടക്ക് തന്നെയാണ് അവൾക്ക് ഭയങ്കര പേടിയാണ്
എന്തേലും പറ്റിയാലേ ഭയങ്കര പേടിയാണ് എന്തേലും ആവോ ഇനിപ്പൊ ഏഹ് പല്ലിന്റെ സൈഡ് ചെറുതൊയൊരു പൊട്ടുണ്ട് പല്ലിന്
ആഹ് ഇവിടെ ആൾക്ക് പേടിയൊന്നുമില്ല
ആഹ് ഇവിടെ ഭയങ്കര പേടിയാണ് കണ്ണാടി നോക്കാൻ തന്നെ പേടി കണ്ണാടി നോ അവൾക്ക് തല കറങ്ങുവാണ് അവൾക്ക് രക്തം ഒന്നും കണ്ടിട്ടിട്ടൊങ്കില് ഉംഹ് തലകറങ്ങും അപ്പൊ ഇന്നലെ ഒരു ഇത്തിരി രക്തം പോയിട്ടുണ്ട് ബ്ലെഡേ
ആഹ്
അപ്പൊ അതിങ്ങനെ കണ്ടിട്ട് തലകറങ്ങി അങ്ങനെ കൊറച്ച് നേരം അങ്ങനെ കിടന്നു
ആണല്ലേ
ആഹ് ഇപ്പൊ കൊഴപ്പില്ല ഇത് മുറിയൊക്കൊന്ന് ഉണങ്ങി കിട്ടണം സ്കൂളൊക്കെ തൊറക്കല്ലേ ഞങ്ങൾക്ക് നാളെ പെരുന്നാളാണ്
ആണ് അറിയാം നാളെ എല്ലാരും ബന്ധുക്കളും എല്ലാരും വന്ന് നല്ല സന്തോഷായിട്ടിരിക്കേണ്ട സമയത്തല്ലേ.
അതെ അതെ ആഹ് ഡ്രസ്സൊക്കെ വാങ്ങി ആഹ് ഡ്രസ്സൊക്കെ വാങ്ങിപ്പൊ അങ്ങനെ ഇടാന്നൊക്കെയുള്ളരു ഇതില് നിക്കാരുന്നു മൈലാഞ്ചിടണം. അതൊക്കെ പറഞ്ഞിക്കേന്നു അപ്പൊ ഇങ്ങനെ ആയത് അയിന്റെ മൂ ആഹ് ഡ്രസ്സ് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങള് പോയിട്ട് എടുത്ത് ഡ്രസ്സ് എടുത്തു.
ആഹ് അല്ലെ
പിന്നെ മലാഞ്ചിക്കിടണോം ഇന്ന് മൈലാഞ്ചിക്കടണോന്ന് പറഞ്ഞതാണ്. ഇന്ന്പ്പിങ്ങനെ പറ്റിയപ്പൊ പിന്നെ മൈലാഞ്ചിടാനുള്ള മൂടൊന്നും ഇല്ല അവക്ക്.
ആഹ് അത് വെഷമിച്ചിരിക്കുവാ അല്ലേ സാരവില്ല പെട്ടെന്ന് ശെരിയായിക്കോളും കൊറച്ച് കുഞ്ഞുങ്ങളായത് കൊണ്ടേ പെട്ടെന്ന് മുറിവൊക്കെ അങ്ങ് കരിയും
ആഹ് മുറിവ് ഇപ്പൊ തന്നെ ഇന്ന് ഇപ്പൊ കൊറച്ച് നീര് കൊറവുണ്ട് എന്നാല് ചുണ്ടുമേലൊക്കെ വരുമ്പോ പെട്ടെന്ന് നീര് വരാ തടിപ്പ് വരാണ് ചുണ്ട്. ചു ചുണ്ടുമേല് പിന്നെ പല്ല് കുത്തീട്ടാണ് ചുണ്ട് വീർത്തത് അപ്പൊ അയിന്റെ ഒരു അത് ചുണ്ടുമേല് കുറച്ചായ മതില്ലോ ചുണ്ട് വീർക്കും അപ്പൊ അതിന്റെ ഒര് ഭക്ഷണം കഴിക്കുമ്പോഴൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയ ഓക്ക് പേടിയാണ് ഭക്ഷണം കഴിക്കുമ്പോ എന്തേലും അവടെ തട്ടോ വേദനിക്കോന്നൊക്കൊള്ള.
അല്ലെങ്കി പിന്നെ ജ്യൂസോ കഞ്ഞി പോലുള്ളതൊക്കെ ആണെങ്കില് പറ്റത്തൊള്ളല്ലെ.
അങ്ങനെ കൊടുത്തുകാണ് ജ്യൂസ് അങ്ങനെ കൊടുത്തതാണ് ഫുഡ് കഴിക്കാൻ ഓക്ക് പേടി.
ആളെത്ര വയസ് കാണും
ഏഴ് വയസ്
ആന്നല്ലേ സ്കൂളിൽ പോവാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നുണ്ടായിരിക്കൂ ല്ലോ
ആഹ് അത്രോള്ളു ബാഗ് ഒക്കെ വാങ്ങി ഭയങ്കര സന്തോഷത്തില് തന്നെ എന്നാ സ്കൂൾ തുറക്കണത് ഉറപ്പായോ.
ആഹ് ഒറപ്പൊന്നും പറയുന്നില്ല സ്കൂളിന്റെ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഒന്നും വന്നില്ല ഒന്നാം തീയതി ആയിരിക്കുംന്ന് വിചാരിക്കുന്നു
ആഹ് ഇവടെന്ന് മീറ്റിംഗ് ഉണ്ടായിണ്ടായി എനിക്ക് പോവാൻ പറ്റീട്ടില്ല അങ്ങനെ അവളിങ്ങനെ ആയത് കാരണേ
ആഹ് ഒന്നാംതീ ആണെന്ന് തോന്നുന്നു ഒന്നും തീരുമാനയില്ല കേട്ടോ.
ആഹ് ആഹ് അങ്ങോ
ഇപ്രാവശ്യം പ്രവേശനോത്സവൊന്നും ഇല്ലല്ലോ ഉംഹ്
മഴക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ
ഉം മഴയേ ഒള്ളൂ ഇന്ന് കൊറച്ച് തുണി വാരി ഇടുക തിരിച്ച് പെറുക്കിടുക ഒണക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് ഇവടെ മഴയൊന്നുല്ല ഇവടെ നല്ല വെയിലാണ്
ആണല്ലേ നല്ലത് ഇവടെ മഴയോട് മഴ
ആഹ് ഇങ്ങോട്ടൊന്ന്‌ മഴ പെയ്തിട്ടേ ഇല്ല
ആണല്ലേയോ ഇവടെ നമ്മള് തെക്കോട്ട് ഭാഗത് ക്കം ഭാഗത്തോട്ട്ന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര മഴ മഴയായിട്ട് തോടെല്ലാം കവിഞ്ഞ്
ആഹ് ഇങ്ങോട്ട് ഞങ്ങക്ക് വെള്ളണ്ടായ് ത് മഴയൊന്ന് രണ്ടീസം പെയ്താ നല്ല വെള്ളാവോച്ചിട്ട് നിക്കാണ്
ആണല്ല ഇവടെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിരുന്നെട്ടോണം ഇപ്പ സമയത്ത് വെള്ളവേ ഇല്ല ഞങ്ങള് ഈ വണ്ടിയിലൊക്കെ വരുന്ന വെള്ളവൊക്കെയാ വാങ്ങിക്ക. പിന്നെ അപ്പറത്തൂന്നൊക്കെ കോരി എടുക്കൊക്കെ ചെയ്യായിരുന്നു പിന്നിപ്പോ മഴയായപ്പോ സർവ്വത്ര മഴ വെള്ളം കിണറിനകത്ത് നറച്ചു ആയി തോടെല്ലാം ക തുണിയൊക്കെ ഒണങ്ങാനും ഇപ്പൊ യൂണിഫോമൊക്കെ നമ്മള് ഒണക്കി നല്ലപോലെടുത്തിനേൽ കരിമ്പന ആവത്തില്ലേ
ആഹ് സ്മെല്ലു ആയിരിക്കും ഒണക്കി ശെരിക്ക് ഒണങ്ങിട്ടില്ലെങ്കില് അതൊക്കെണ് ബുദ്ധിമുട്ട് ആഹ്
അതാ ഇവിടെ അങ്ങോ, ട്ട് വാരിയിട്ട് ഞാനിപ്പോ വെയില മഴയായപ്പോ തിരിച്ച് ഇറക്കിക്കൊണ്ട് വരും പിന്നെ വാരിയിട്ട്
ആഹ് ഇവിടെ അങ്ങനെ മഴ പെയ്യുന്നോണ്ടായിരിക്കും ഇവിടെ ഓഹ് നല്ല വെയിലുണ്ടാവും പിന്നെ ആ വെയി ല് പോയിങ്ങനെ ഇര്ട്ടാവും മഴ പെയ്യൂല അഹ് ഒരു പത്ത് മിനിറ്റിങ്ങെനെ ഇര്ട്ടായിട്ട് നിക്കും പിന്നെ വീണ്ടും വെയിലാവും അങ്ങനെ വെയ് മഴ പെയ്തി പെയ്തിട്ടേ ഇല്ല മഴ മഴ പെയ്യാൻ പൂതിയാവാണ്
ആണല്ലേ ഇവിടെ രാത് ത്രി നല്ല മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയും കാറ്റുമായിരുന്നു മുറ്റം നെറച്ചു കരിയില ആയിരുന്നു അത് കാണുമ്പോ നമുക്കറിയാം നല്ല മഴയായിരുന്നു നമ്മള് കിടക്കുമ്പോ എങ്ങനെ
ആഹ് ആഹ് മഴന്റെ സൗണ്ട് കേൾക്കാലോ
എഹ് ചെറിയ ആൾക് ഉം ഇന്റെ ചെറിയാക്കാണെങ്കി തല ക്ക് വയ്യാത്തോണ്ട് മുറിവായതുകൊണ്ട് അയാൾ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിുട്ടായിരുന്നു അപ്പ ഞാൻ ഉറങ്ങാതെ കെടന്നപ്പോ ഇങ്ങനെ ഈ കേൾക്കാ മഴ പെയ്യുന്നു
ആഹ് കെടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കൂലെ ഈ മുറിവ് കാരണം
തലേടെ തൊ ട്ട് പുറകുവശമാണേ തലേടെ തൊട്ട് പുറകുവശം നാല് സ്റ്റിച്ചുണ്ട് അപ്പൊ ഇയാൾക്ക് കിടക്കാൻ വയ്യ ബുദ്ധിമുട്ട് ഇപ്പൊ കമന്ന് കടന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങളല്ലേ പിന്നേ തിരിഞ്ഞ് കടക്കാൻ വയ്യ വഴക്കാരുന്നു
അപ്പൊ പ്പ ഒണക്കണ്ടോ
ഏഹ്
ഒണക്കണ്ടോ
ഒറ
ഒണങ്ങിട്ട് ഒണങ്ങിയിട്ട്ണ്ടോ മുറിവ്
ഇല്ല രണ്ടുസം ആയതേ ഉള്ളൂ ഇനിപ്പ നാളെ കൊണ്ടുപോയി ഒന്നും കൂടെ ഡ്രസ്സ് ചെയ്യിച്ച് എടുക്കണം മുറിവ് വെച്ച് കെട്
ആഹ് സ്റ്റിച്ച് അപ്പൊ സ്റ്റിച്ച് ഏതാണ് സ്റ്റേപ്പ്ലയർ സ്റ്റിച്ച് ആണോ
അല്ല തയ്ച്ച് തയ്ച്ചതാ
ആഹ് മറ്റേ സ്റ്റേപ്ലയർ പിന്നാവുമ്പോ നല്ല ബുദ്ധിമുട്ടാ തോനുന്നു
ആഹ് ഇത് തയ്ച്ച് വെച്ചതാ തയ്ച്ച് തലയായത് കൊണ്ട് ഒട്ടിപ്പ് ഇങ്ങനെ എളകി പോവാനൊള്ള സാധ്യത ഒണ്ടല്ലോ
ആഹ് ആഹ്
അതുകൊണ്ട് ആളിങ്ങനെ വെഷ് ഇപ്പം മൂത്താൾടെ കൂടെ കളിയാ
അതെയാ വേദന ഇണ്ടോ?
ആഹ ആഹ് വേദന രാത്രിയാവുമ്പോ നല്ല വേദനയാ പകലൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിച്ചോളും രാത്രിയാവുമ്പോ ക വേദനിച്ചിട്ട് ഒറങ്ങില്ലാ
മരു ഗുളികൊന്നുല്ലേ?
ഗുളിക വേദനേടെ അന്നത്തെ ഒരു ആദ്യ ഒരു ദിവസേ ഒള്ളൂ ഇപ് പിന്നെ വേദനേടെ ഗുളികയൊന്നും ഇല്ലാ ആന്റിബയോട്ടിക്കേ ഉള്ളൂ മരുന്നൊണങ്ങാൻ
ആഹ് വേദനേന്റെ മരുന്ന് പിന്നെ അവര് കൊടുക്കൂല്ലാ
ആണധികം കുഞ്ഞുങ്ങക്കെ കൊടുക്കാറില്ലൽ
ആഹ് കൊടുത്താ ആഹ് കൊടുക്കാറില്ലാ